കേൾക്കുന്നുണ്ടോ
ഹയ്യോ കേക്കണുണ്ട്
അയ്യോ എപ്പൊ വിളി തുടങ്ങിയത് ആണ് ഇപ്പഴാ ഒന്ന് കിട്ടണെ എന്താരുന്നു പണി
ഞാൻ ഇവിടെ കിടക്കുക
സ്റ്റിലാ
ഏഹ്
റെസ്റ്റിലായിക്ക
ഓയ്
ഉം
ഉം പണിയുണ്ട് അതിന്റെ ഇടേൽ വന്നിട്ട് ഇവിടെ കിടക്കുക
അതാ ചോദിച്ചെ റെസ്റ്റിലാന്നോന്ന്
റെസ്റ്റിലല്ല ഇവിടെ ആരുവില്ലേ ഓ
ആരുവില്ല സമാധാനായിട്ട് ഇരിക്കാലോ ആരുമില്ലെങ്കി ആശുപത്രിന്ന് എന്നാ പോന്നെ ഞാൻ ആശുപത്രിയിൽ നിന്ന് പോണോന്നറിയാൻ വിളിക്കണംന്ന് വിചാരിച്ചിരുന്ന് പക്ഷെ വിളിച്ചിട്ട് കിട്ടണില്ലായിരുന്നു
ഉം ഞാനേ ഇന്നലെ ഉച്ചക്ക് വന്ന്
ഉച്ചക്കോ ഓഹ് ഇന്നലെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കാ വേണ്ടിയല്ലേ അപ്പൊ നേരത്തെ ചാടിയോ
അല്ല പൊട്ടത്തിയേ ഓള് ഇന്നലെ വേഗം വിട്ട് അപ്പം ഞങ്ങൾ പോന്ന്
അപ്പൊ ഓപ്പറേഷൻ ഒക്കെ ആവുമ്പോൾ കുറച്ച് ദിവസൊക്കെ നിക്കണ്ടേ ചെറിയ ഓപ്പറേഷൻ അതോ വലുതോ
ചെറുതാണ് ഒര് ഏഹ് മിനിഞ്ഞാന്ന് പോയി ഇന്നലെ കഴിഞ്ഞ് അല്ല മിനിഞ്ഞാന്നിന്റെ തലേ മിനിഞ്ഞാന്ന് അല്ല മിനിഞ്ഞാന്നിന്റെ തലേന്ന് പോയി എന്നിട്ട് ഇന്നലെ വന്ന്
ഉം
ഉം
ഇങ്ങ് വാണ്
എന്ത്
എന്താ പരിപാടി ക്കാ ആഹ് വെറുതെ ഇരിക്കുകയാണല്ലോല്ലേ
ആന്ന് അല്ല ഓര് വന്ന്
ആന്നോ
ഉം
അപ്പ എങ്ങടാ പോയന്നെ
അന്നേരം
ഉം
എന്താ അത് എന്തേനു
എന്ത്‌ ചെയ്യുന്നോന്നോ
ഉം ആഹ് അത് എന്താ ഞാന് ഞാനല്ലല്ലോ ഇന്റെ ഉപ്പാന്റെഉമ്മാന്റോടെ ആ ഓരി ഇപ്പന്റെമ്മന്റെ അപ്പൊ അയിന് സർ ഷേ വയറിന് എന്തേനു വയറിലൊരു മൊഴ ഇണ്ടേയ്നു. അപ്പം അത് ശസ്ത്രക്രിയ ചെയ്തു.
ഉം
ഓക്കെ
ഓക്കെ
ഉം ഓ ശരി അപ്പോ അത് ചെയ്തപ്പോ. അതെ എന്തായി ഏഹ് ചെയ്ത് കഴിഞ്ഞ് കൊറേ ദിവസം ആശുത്രിലേനു
ഉംഹ്
ആഹ് ന്നിട്ട് അത് ചെയ്ത് കയിഞ്ഞ് പിന്ന ഏഹ് പിന്നെപ്പന്താക്കി പിന്നെ ഇപ്പ എന്താക്കി അയ്ല്ലാം കയിഞ്ഞ് എല്ലാം ഇട്ടീനു അപ്പൊ ഇന്ന് ഇന്നല കയ്മിന്നിങ്ങനെ നീര് വരാ അല്ല
ഉം ഉം ആശുപത്രീതന്നെയണപ്പൊ
ഏഹ്
ആശുത്രിതന്നെയാണപ്പഴും
അല്ല വന്നേ വന്ന് അപ്പൊ ആഹാ അപ്പൊ നീര് വന്നിട്ട് കാണിക്കാൻ പോയിതേനി
ആഹാ ഉപ്പേമ്മയാണോ കൊണ്ടേയത്
ആഹാ ഉപ്പേംമ്മേം
മ്ഹ്ഹ
അപ്പം ഓര് വന്ന്
ഉം കൊഴപ്പൊന്നുല്ലല്ലോപ്പന്നിട്ട്
കൊയപ്പൊന്നുല്ലാ പിന്നെന്താ
പിന്നെന്താ പിന്നെ തേങ്ങ
ന്നിട്ടിപ്പൊ കെട്ട്യോനെകളിപ്പിച്ചിരിക്കേയ്
! ! ! ! ! ! ! ! ! ! അയ്യോ അതൊന്നും പറയല്ലേ ഒരു മനസ്സമാധാനം ആരാണെങ്കിലും ആഗ്രഹിക്കൂലേ കൊറച്ച്
എന്തൊക്കെയായിരുന്നു തേനാണ് പാലാണ് ഇപ്പന്തായി
ചക്കര കയിഞ്ഞല്ലാം ഒടഞ് വീണില്ലേ
ഈഹി ഈഹിഹി ഹി പിന്നെ ഏഹ്
പിന്നെന്താ ആണോ
എന്ത്
ഉം കല്ല്യാണംകയിച്ചോ
വാണ്ടാ
കയ്ക്കടി ന്നിട്ട് ഞാൻ വിളിച്ചിട്ട് ഇതുപോലെ ഉപദേശംതെരണ്ട് കെട്ട്യോനെ കളിപ്പിക്കാൻ ആഗ്രഹല്യേ കയ്ക്ക് ഇജ്ജ് കയ്ക്ക് കെട്ട്യോനെ കളിപ്പിക്കണ്ടേ
കളിപ്പിക്കൊന്നും വാണ്ടാ
ഉം
എടക്കൊന്ന് കണ്ടാമതിയല്ലോ
ആഞ്ചാട അതിപ്പോ നടക്കുന്നിണ്ടലോ ലേ.
ഉം ഉം ങ്ങും മ് മ്ഹ്
ഞാ
ഉം ഹും
അയ്യോ എനിക്ക് വയ്യ.
തിന്നിരിക്കലെന്നെ അന്റെ പരിപാടി
മനസ്സിലായില്ലേ?
ഉം
തീറ്റ നമ്മെളെ ശരീരം നോക്കണം.
ശരീരം ഞാൻ കണ്ട്.
എവെടെന്ന്?
ഫോട്ടോല്
ഏഹ്
ഉം
മ് തടി നോക്കിട്ടില്ലെങ്കിലേ. ആരോഗ്യം ഉണ്ടാവൂല ജീവിക്കേണ്ടേ ഉം
കെട്ട്യാവെന് തിന്നാ കൊടുക്ക് അതാണ് ഉണങ്ങി പോകുന്നേ.
ഇതു കണ്ടോ അം അട്ടേനോ മൊത്തം തിന്നുയെടി
അറിയുന്നു പൊർ താക്കും
ഉം ഉം
എന്ത് കെട്ട്യോന്, കെട്ട്യോന്.
കെട്ടിയനോ?
ഏഹ്
കെട്ട്യാവനെടി അത്യാവശ്യം കഴിക്കും പക്ഷേ മ് മ് ഈ പണിക്ക് പോണോണ്ടേ.
ഉം തടിക്ക് പണിക്ക് പോന്നോണ്ട് ആഹ് കയ്യോണ്ടൊന്ന് തന്നാ അവെടെ കെടക്കൂട്ടോ.
ഇതു സത്യം
ഉം കിട്ടിയോ?
എന്ത് കയ് അയിനൊള്ള ധൈര്യോ ഉം
ഉം ശരിന്നാ.
ഇതേരെയില്ല.
കിട്ടാണ്ട് നോക്കിക്കോ.
അതെ.
ഉം
കെണറില് നെറയെ വെള്ളം കൂടിയിണ്.
ഞങ്ങളെ കെണറ് വെല്യാ കെണറാ. വെല്യാ കെണർ ആഴോം വലുപ്പോം. ഉം ഞാൻ ഫോട്ടോ അയച്ച്‌ തെരണൊണ്ട്.
ഏഹ് ആഴല്ല പക്ഷെ എവിടന്നാന്നറിയില്ലയതില് കൊറേതാ മീന് വന്ന് കൂടിയിട്ട്.
ഇനിയനുള്ളേക്ക് ചാടേണ്ടാ അവെടെ പോയി നിന്ന് വർത്താനം പറഞ്ഞിട്ട്.
ഫോണെങ്ങാനും പോയിരുന്നേന്റെയാ കെട്ടിവെന്റെടുത്തുന്ന് ഇപ്പ കരണത്തെക്കുറ്റിക്ക്. അത് കിട്ടാനൊരു കാരണായി കൊറെ ഫോണായി കൊണ്ട് കേടുവരുത്തണേ കുട്ടികൾക്ക്‌ ഒഴിഞ്ഞ് കൊടുക്കും കുട്ടികള് കൊണ്ടു പോയിട്ട്. പൊട്ടിച്ച് കൊണ്ടുവന്ന് ശരിയാ തീരും അവസാനത്തെ നീ കിട്ടൂല
ഉം അനക് ഒരു ഐഫോൺ ക്കെ എടുത്തൂടെ
അയ്യോടാ കുട്ടിന്റെ ഫോൺ ഏത
ഐഫോൺ
ഹ ഭയങ്കര റിച്ചണല്ലേ
അത ഐഫോൺ വങ്ങിതരാ പറഞ്ഞപ്പോ എന്നോട് പറഞ് കെട്ട്ന്നോട് വങ്ങി തരാ പറഞ്ഞാ തി
ഉ സോറി ശക്ഷേപിക്കണം ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തിരിക്കുന്നു
ഉം
മ്യ അതാ പറഞ്ഞ് ഞൻ വേഗം നോക്കണം
മ് മ്മ്
എങ്ങനെ തളവേണ്ടേ
എനിക്ക് ഞാൻ നോക്കുന്ന നളെ തന്നെ മതി
കിട്ടിയില്ലെങ്കിലോ
കിട്ട് അങ്ങനെ പറയല്ലേ
അങ്ങനെ പറയു
ഉ വെറുതല്ല നീങ്ങന്തെ ആയി പോയി നീ കയ്യൊക്കെ മുറിച്ചീണ്ടാവൂലേ
ഏ് അങ്ങനെ ഒന്നുല
പിന്നെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയേ
ആഹ് അയിപ്പ അങ്ങനെ ആണന്നണ്ടോ
ഏ എന്താണ്
കുടിച്ച പോരാ
കുടുക്കിയ
ഉ എന്തെങ്കിലും കലക്കി കൂടിക്കണം നമ്മൾ അപ്പൊ ഹോസ്പിറ്റല അവല്ലേ അത് ആശ മ
ഉം
എന്തൊക്കെ മനസ്സിലാക്കാൻ കിടക്കണ ഏ
മണ്ണണെ കൂടിച്ചേ
അല്ല
എ
എന്താ ഊഹിച്ചു ഊഹിച്ചു പറ ആഹ് കക്കൂസ് കേഴുകാൻ പൊയ്തനിലെ ഞാൻ
പിന്നെന്താ പനയില്ലോ
ഏ
എല്ലിവശോ
ആഹ് എങ്ങനെ മനസ്സിലായി
അണ്
ആഹ്
അതെങ്ങനെ വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കിയേ
ആ കലക്കി
ടെസ്റ്റ്‌ ഉണ്ടായിനോ
അയ് ഛർദ്ദിക്കാൻ വരുന്നു അപ്പൊ നമ്മൾ കൊറച്ച് നാരങ്ങ അച്ചർ കൊണ്ടേയിടണം
വൗ എന്ത് കള്ളോടിച്ചേനു
അങ്ങനെയല്ല ഛർദ്ദിക്കുന്നത് തോന്നുമ്പോ വേറെ ഛർദ്ദിക്കാൻ പാടില്ലല്ലോ ഛർദ്ദിക്ക ഇവിളത്തെ പോയില്ലേ
ടി ഛർദ്ദിക്കാതെ പിടിച്ചന്നോ ഉം എന്നിട് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെ അത് കളഞ്ഞ്
മുക്കി കൂടെ ട്യൂബ
നന്നായി മര്യാദക്ക് കെട്ടിച്ച് തരൂലേ പിന്നെ ഇങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കണോ
ഉറപ്പില്ലലോ
ഇപ്പൊ രണ്ട് കുടുംബം ഓക്കേഅല്ലേ
പിന്നെ
ഉ അത്രേ ഉള്ളൂ അയിനപ്പം അത്രയേ ഉള്ളു അയിനാണ്പ്പ ഇത്ര സംഭവ ഉണ്ടാക്കിയെ
അത അത്രേ ഉള്ളൂ കാര്യം നിസ്സാര ഞൻ ഏതായാലും ഇപ്പ വിളികാം ചോറ് അടുപ്പത്തുണ്ട് ഒന്ന് നോക്കട്ടെപ്പ വിളിക്കട്ടോ
ആയിക്കോട്ടെ ട്ടോ
ഞനാ
എസ്